ഹലോ
ആഹ്
കേക്കുന്നുണ്ടാ?
ആഹ് പറഞ്ഞോളൂ.
ആഹ് പിന്നെ എന്തൊക്കെ വിശേഷം?
നല്ല കുഴപ്പൊന്നുല്ല.
ഉം ഞാന് ഞാനേ ഇപ്പെനിക്കിന്നലെ വിവാഹ നിശ്ചയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോയ്ക്കാ കുട്ടിക്ക് ഇപ്പ എന്റെ എന്റെ കൂട്ടുകാരത്തിയാ എന്റെ സുഹൃത്താ അപ്പൊ ഞാന് കല്ല്യാണം ഇരുപത് വയസ്സെനിക്കിപ്പോ രണ്ട് കുട്ടികളായി, അവളുടെ ഇപ്പോ, പിന്നെ നിശ്ചയം കഴിയുന്നേ ഒള്ളു. അപ്പൊ ഞാൻ വിചാരിക്ക്യാ ഞാനൊക്കെ ക്ക വെ പെട്ടെന്നായിപ്പോയോ കല്യാണം കഴിച്ചത് കൊറച്ചൂടെ ത സമയം എടുത്തിട്ട് ആലോചിച്ചിട്ടൊക്കെ മതിയായിരുന്നു വിവാഹം. എന്നക്കെ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കുവാരുന്നു.
പക്ഷെ എന്തിനും ഓരോന്നിനും ഓരോ സമയൊണ്ടല്ലോ. അപ്പൊ പക്ഷെര് ഒരു പ്രായം കഴിഞ്ഞാലും വലിയ കാര്യോന്നുവില്ല കല്ല്യാണം കഴിച്ചിട്ട്. എന്നാലാവശ്യത്തിന് പക്വതയും വേണം ഒരുപാടങ്ങ് വൈകി പോകരുത്. എന്റൊരു ഇതാണ് അതെ അഭിപ്രായാണ് അധികം വൈകരുത് കല്യാണത്തിന്.
പക്ഷെ എനിക്ക് തോന്നുന്നു അവക്ക് വൈകിട്ട് ഇപ്പവർക്കൊരു കുഴപ്പോം ഇല്ലല്ലോ അവര് നന്നായിട്ട് ജീവിത ആസ്വദിച്ച്, പിന്നെ ഏ ഒരേ വയസ്സാണല്ലോ ഞങ്ങള് അപ്പോ ഞാൻ വിചാരിക്ക ക്ക്യ, ഒരുമിച്ച് പഠിച്ച് വളർന്നയാ, അപ്പോ അവര് ഇപ്പ നന്നായ്ട്ട് ആസ്വദിച്ച് എന്താ പറയാ അവള് ജോലിയായി പിന്നെ എനിക്കിപ്പോ
എന്ത് ജോലിയാണ് അവള് ചെയ്യുന്നത്
അവള് കോഴിക്കോടാണ് അവള് എന്തോര് ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെയോ അങ്ങനെന്തോ ആണ് അപ്പൊ അവ്ടെ അവൾ അങ്ങനെ ജോലി ചെയ്യാണ് അപ്പൊ അവ്ട്ന്ന് തന്നെ അ അവന പരിചയപ്പെട്ട് ഇപ്പ ഇന്നലെ ആയിരുന്നു അപ്പ ഞാനിങ്ങനെ ഫോ ഫോട്ടകളൊക്ക എട്ത്ത് നോക്കി അപ്പ ഞാൻ വിചാരിക്ക യാ ഞാനെക്ക പെട്ടെന്ന് പ്രായായി പോയതുപോലെ അതെ സമയാണെങ്കി കൂടി ഞാനെക്ക പെട്ടെന്ന് പ്രായം കൂടിയ പോലെ ഇരുത്താറ് വയസ്ന്ന് പറയുമ്പോ അവക്ക് ചെറുതും ഞാന് കുട്ടികൾടെ ഇമ്മയക്കായപ്പോ വെലിയ വയസ്സും പോലെ എനിക്കിങ്ങനെ തോന്നി
അതെനിക്കു അങ്ങന്ണ്ട് ഒരുപാട് കൂട്ടാര് ഇപ്പഴും കല്യാണം കഴിച്ചിരിക്കാൻ തീരുമാനിച്ചിട്ടും കൂടി ഇല്ലാത്ത കൂട്ടുകാര് കൊറേണ്ട്. എപ്പം അപ്പ നമ്മക്ക് ക്ക ഒരുപാട് സമയം കഴിഞ്ഞ് ഇനി ഒന്നിനും പറ്റില്ലാന്ന്ള്ള ഒരിതായില്ലെ നമ്മള് ഇനി ഒന്നിനും പോവുന്നില്ല ഒര് ജോലിയും ചെയ്യുന്നില്ല മക്കളായില്ലെ എന്നൊക്കെ ഇരി ആലോയിച്ചിരിക്കയല്ലേ പക്ഷെ എന്റെ കൂട്ടുള്ള ഒരുപാട് ആൾക്കാര് ഇനിയുണ്ട് കല്യാണം കഴിക്കാൻ അവരൊന്നും കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കൂടി ഇല്ലാന്ന എനിക്ക് തോന്നുന്നെ
ആഹ് ഇപ്പത്തെ കുട്ടികളൊക്ക ഒട്ടും ഇപ്പൊന്നും പെട്ടെന്ന് കല്യാണങ്ങെ വേണ്ടാന്ന്ള്ളെ നമ്മളെന്നും രക്ഷിതാക്കളും ഒട്ടും എന്താ പറയാ കേക്ക്ക കൂടി ഇല്ലേരുന്നു ഒരു വയസ്സ് കഴിഞ്ഞാ നീങ്ങും വീട്ടില് നിന്നു പോകും അങ്ങനെയാണ് ഇങ്ങനെയാണ്ന്നൊക്കെ പറ്ട്ട് നമ്മളെ എന്താ പറയ നമ്മള് ചെ ചീത്ത പറയും ഞമ്മള് പറയുന്നത് അങ്ങട്ട് കേക്കില്ല ഇപ്പത്തെ പക്ഷെ എന്ക്ക്തോന്ന് ഇപ്പത്തെ കുട്ട്യേക്കൊക്കെ അവര്ടെ രക്ഷിതാക്കൾ അവരെ കേക്ക്ന്ന്ണ്ട് അവര് പറയുന്നെനനുസരിച്ച് അവരെ പഠിപ്പിക്കാനും അവർക്ക് ജോലി ആവട്ടെ അവരുടെ ഇഷ്ടൊള്ളപ്പൊ അവരുടെ സ അമ്മളൊക്ക അമ്മള് എന്താ പറയാ ഉപ്പന്റിം ഉമ്മാന്റൊക്കെ ഓര് സമയത്തിന ഞമ്മള് കല്യാണം കഴിച്ച അവര് പറഞ്ഞ സമയത്ത് പക്ഷെ ഇപ്പത്ത കുട്ട്യളൊക്ക അവര് പ അങ്ങട്ട് പറയണം എനിക്ക് ഇപ്പ കല്യാണം വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട വേണന്ന് പറഞ്ഞാ വേണം ശരിക്കു അങ്ങനെയല്ലെ വേണ്ടത് നമ്മുടെ നമ്മുടെ
ഞാന് എന്റെ കസിന്ണ്ട് അപ്പ ആളു ഇതേപോലെ ഇരുപത്തിരണ്ട് വയസ്സായി അപ്പം ആഹ് ഇങ്ങനെ കല്യാണക്കനെ വര്ന്ന്ണ്ട് അപ്പൊ ഓള് തീരെ എന്താ പറയാ കല്യാണത്തിനോട് താല്പര്യേല്ല കല്യാണത്തിന്റെ സംസാരം തന്നെ പറയുന്നത് ഇഷ് ഷ്ട ഇല്ല അപ്പ ഓള് പറയുന്നത് ഇപ്പൊന്നും വേണ്ട പിന്നെ എനിക്ക് ജോലിയായിട്ട് പഠിച്ച് ജോലിയായിട്ട് മാത്രം മതി അയിന് മുമ്പ് ആരും കല്യാണംന്ന് പറഞ്ഞ് ഇങ്ങോട്ടെക്ക് വരെണ്ടാന്നാ പറയ്ന്നെ അപ്പൊ ഞാൻ വിചാരിക്കാ ഈ ബുദ്ധിയൊന്നും ഞമ്മക്ക് എന്ത ഇല്ലാതായ് പോയെന്നെ ഇതൊന്നും പറയാനുള്ള ഒരു ബുദ്ധിയും ആ ഒര് വിവരം ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ പറയാനുള്ളരു ധൈര്യം ഉണ്ടായിരുന്നില്ല ഇപ്പത്തെ കുട്ട്യക്ക് നല്ല ധൈര്യം ആണല്ലോ
അതെ ഞാൻ വിചാരിക്കുവ അതെന്തോര് മാറ്റംന്ന് വെച്ചാല് നമ്മ്ടെ പ്രായത്തില് നമ്മള്ക്കാ ആഹ് നമ്മട ആ പ്രായത്തിലുള്ള ഇപ്പത്തെ കുട്ട്യക്ക്ന്ന് പറഞ്ഞാല് എല്ലാത്തിനും പക്വതയാണ് എന്ത്ന്ന് ഒരു മോ ത്തൊക്കി പറയാനുള്ളതായാലും ഏഹ് അവരുടെ നമുക്കൊക്കെ വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടെങ്കി പോലും നമുക്ക് ഒന്നും അങ്ങട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല നമ്മളൊന്നോട്ട് പറഞ്ഞിരുന്നൂല്ല ഇപ്പോത്ത കുട്ട്യളൊക്കെ എന്തൊരു ഇതിലാ ശ്രമോള്ളെ വിവാഹംന്നോക്ക പറഞ്ഞ അത്രയും പിന്നെ ആലോയിച്ചെടുക്കണ്ട തീരുമാനല്ലേ അതൊക്കെ അവര് എത്ര ബോ ഇതിയിട്ടാ കാര്യങ്ങള് പറയുന്നെന്നറിയോ നമ്മളൊക്കെ ആഹ്
അങ്ങനെയല്ല ഇപ്പം കല്യാണം കഴിഞ്ഞാതെന്നെ നമ്മളിപ്പം ഹസ്ബന്റ് ഭർത്താവിന്റെ വീട്ടിലൊക്കെ കൊറേ ബുദ്ധിമുട്ടുകളൊക്ക അനുഭവിച്ച ആൾക്കാരാ പക്ഷെ ഇപ്പത്തെ കുട്ട്യള് അത് അയിനൊന്നും നിക്കുന്നില്ല അതും അവര് ആഹ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യ്ന്ന്ണ്ട്. എലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അവര് ചെൽപ്പം നിക്കും ചെൽപ്പം നിക്കൂല. അതൊക്കെ അവരെ ഇഷ്ടാണ് ഇനി പറയുമ്പം അത് അവരുടെ ഇഷ്ട എന്ന് പറയാൻ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കളെ അവർക്ക് കിട്ടിയിട്ട്ണ്ട് കാര്ണം ഇപ്പത്തെ മക്കള് സപ്പോർട്ട് ചെയ്യാണ് മാതാപിതാക്കള് അവരെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ ഒന്നും പറയണ്ടാന്നുള്ള രീതിയിലാണ് എല്ലാ മാതാപിതാക്കളും. കല്യാണം കഴിഞ്ഞിട്ടും കഴി മുൻപും ഒക്കെ അങ്ങൻതന്നെ.
ആഹ് ഇക്ക് പ്പ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പ അട്ത്തൊരു ഇവിടെ അടുത്ത് പിന്നെ ഒരു കുട്ടിങ്ങെനെ ആത്മഹ ത്യ ചെയ്യ് ണ്ടായി. അവളെ ഭർത്താവു ആയിട്ടുള്ള പ്രശ്നാന്ന് പറയുന്ന് ചെറിയ കുട്ട്യേളൊക്കെ ണ്ട്. പക്ഷെ കേട്ടിട്ടുണ്ടാവും ഇവടെ അടുത്തുള്ളതാ അപ്പോ പിന്നെ ഉം അപ്പൊ ഞാൻ വി ചാരിക്ക്യാ ആ കുട്ടിയൊക്കെ വേഗം കല്യാണം കഴിഞ്ഞ് മൂന്ന് മ കുട്ടികളും ആയി. അപ്പൊ അവള് ആ വ് ഓര് തമ്മിലുള്ള എന്തോ ഒരു ചെറിയ പ്രശ്നത്തിന് വേണ്ടിയിട്ടാ അവളാത്മ ഹത്യ ചെയ്ത്. അവൾടെ ജീവിതം പോയീന്നല്ലാണ്ട് ഒന്നും എ ന്താ പറയാ ഒരു വേറെ ആർക്കും ഉപകാരല്ല അവൾടെ പിന്നെ ചെറി പ്പത്തില് കല്യാണം കഴിച്ചു വന്ന് ഇതേപോലെ വീട്ടിൽ ചെൽപ്പ പ്രശ്നങ്ങള്ണ്ടായിരിക്കാം അവളാരോടും പറയാണ്ട് അവളാത്മഹത്യ ചെയ്ത്. ഇപ്പാർക്കാ പോയത്, അവക്കൊരു നോ പർഞ്ഞാല് ചെൽപ്പം തീരുന്ന പ്രശ്നേ ഇണ്ടേര്ന്നൊള്ളു ആയ്രിക്ക്യും. അവക്ക് എർങ്ങിപ്പോന്ന് അയ് അ തയ്നുള്ളൊരു ധൈര്യോ ഇതോ ഇല്ലായിട്ടായിരിക്ക്യാ അവള് അവൾടെ ജീവൻ എന്താക്കിയത് കളഞ്ഞത്. പക്ഷെ ഇപ്പത്തെ കുട്ട്യേൾ അയ്നൊക്കെ ഭയങ്കര ധൈര്യാ. അവർക്ക് വേണ്ടാന്നുണ്ടെങ്കില് വേണ്ട. അവര് അവ അയ്ൽ ആ ജീവിതത്ത് ന്ന് എർങ്ങി പോവാ ചെയ്യുന്നത്. നമുക്കൊന്നും അയ്നുള്ളരു
അതെ അതെ വേണ്ട വേൺ നോ പറയാനുള്ള ഒരു നല്ലൊരു ത തന്റേടം ഇപ്പത്തെ കുട്ട്യേക്ക് ണ്ട് ന്ന് തോന്നുന്നു ഇൻക്ക്. നോ പറയാനും പറയേണ്ടട്ത്ത് പറയാനും അത് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തീരുമാനം എടുക്കൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ കുട്ട്യേളും ഇപ്പം എന്റെ ഞാൻ പർഞ്ഞ കസിനെന്നെ നമ്മള് ഞാൻ എന്റെ സമയത്ത് നന്നായിറ്റ് അത്യാവശ്യം പഠിച്ചിരുന്ന ആളാ ഞാൻ പക്ഷേ എങ്ങനെ എന്ത് പഠിക്കണം എന്ത് കോഴ്സ് ചെയ്യണംന്നോ അത് നമ്മളത് പഠിക്കുമ്പോ അത് ബു ഉപ്പമാർക്ക്ത് ബുദ്ധിമുട്ടല്ലേ ന്നൊക്കെ ചിന്തി ച്ചിട്ടാണ് നമ്മള് വല്യ കോഴ്സൊന്നും ചെയ്യാതെ വേം കല്യാൺത്തിന് സമ്മതിച്ചത്. പക്ഷെ ഇ ഇപ്പം കുട്ട്യേള് വീട്ടില് പട്ടിണി ആണെങ്കിലും അവര് പഠിക്ക്യാണ്. എന്നിട്ടവര് അയിൻക്ക് ലാപ് മേടിക്കണം അത് മേടിക്കണം ഇത് മേടിക്കണം ന്നൊക്കെ പർഞ്ഞ് നല്ലൊരു പൈസയൊക്കെ പിന്നെ മേ അവര് ഉപ്പമാരെ കൊണ്ട് പറഞ്ഞ് മേടിപ്പിക്കാ ഒരു ലക്ഷായാലും മേടിച്ചു കൊടുക്കാണ് ഉപ്പമാര്. എന്താച്ചാല് ഇവർക്ക് മ മക് ക്കള് പറിന്നേനെ എതിർക്കാൻ പറ്റുന്നില്ല. എ എന്നിട്ട് ഞാന് ഉമ്മേനോട് പർഞ്ഞു ഞാനൊക്കെ ലാപ്ടോപ്പിന് പർഞ്ഞാ ഉപ്പ പറയും നീ പോയി കല്യാണം കഴിക്കെന്നാ അവൻ ലാപ്ടോപ്പ് മേടിച്ചു തരുംന്ന്. കാരണം അത്രിം അവരെ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് വിചാര്ച്ച്ട്ടാണ് നമ്മളൊക്കെ ഒന്നും പഠിക്കാതിരുന്നത്. പിന്നെ ആ സമയത്തൊക്കെ, അതെ.
ഒരു വായ്ത്ത് ന്ന് പിന്നെ നോക്കിയാല് നമ്മൾ വിചാരിക്കും നമ്മള് വീട്ട്ന്നെങ്ങനെങ്കിലു ഒന്ന് പോയി കിട്ടി അവിടെയെങ്കിലും നമ്മള് എന്താവും പിന്നെ ഏഹ് കൊർച്ചും കൂടെ എന്താ പറയാ അവിട്ന്ന് പറയും നമ്മൾക്ക് ആദ്യെ പറയാ പിന്നെ എന്താ പറയാ കല്യാണം കഴിഞ്ഞിട്ട് അത് ചെയ്തോ കല്യാണം കഴിഞ്ഞിട്ട് ഇത് ചെയ്തോ എന്നല്ലാം. അപ്പം ഞാൻ വിചാരിച്ച് കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും ഇവട്ന്ന് രക്ഷപ്പെട്ട് അവടെ പോയിട്ടെങ്കിലും കൊർച്ച് പൊർത്ത് പോവാനാണെങ്കിലോ ഒരു ഫോണൊക്കെ കിട്ടണെങ്കില് കല്യാൺത്തിന് മുന്നേ ഒന്നും വാങ്ങി തരില്ലായിരുന്നു. അപ്പൊ എന്തെയ്തു എങ്ങനെങ്കിലും കല്യാണം കഴിച്ച് പോയാലെങ്കിലും അത് കിട്ടുമ എന്നുള്ള രീതിക്ക് കല്യാണം കഴിച്ചവരും ഉണ്ട്
അല്ല പക്ഷെ കല്യാണം കഴിച്ചിട്ട് ചെയ്തോ ചെയ്തോ ചെറുപ്പം എന്റെ ഒരു അഞ്ചാം ക്ലാസ് മുതലേ ഞാൻ കേൾക്കുന്നത് കല്യാണം കഴിച്ചിട്ട് പാത്രം കഴുകണം കല്യാണം കഴിഞ്ഞിട്ട് അടിച്ചു വാരണം തുടക്കണം അതുകൊണ്ട് ഇപ്പഴെ എല്ലാം പഠിച്ചുന്നാണ് അതേ സ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് വേറെരു കൂട്ടാരത്തിണ്ട് അവളോടൊന്നും ഇങ്ങനെ അവളമ്മ പറയൂല്ലരുന്നു അപ്പൊ അവള അന്നേ കല്യാണത്തിന്റെ വർത്താനം പറയൂല അവൾ അന്നേ ജോലീന്റെ സംസാരം മാത്രം അതേപോലെ അവളിപ്പം സിവിൽ എഞ്ചിനീയർ ആണ് ഞാന് വീട്ടമ്മയാണ് ഞാൻ എന്റെ ജനിച്ച അന്ന മുതൽ കേക്കുന്നത് അടുപ്പ് കത്തിക്കണം വെള്ളം വെക്കണം പാത്രം കഴുകണം തുടക്കണം ഇതാണ് അവള് വീട്ടിൽന്നും ഇക്കാര്യം സംസാരിക്കില്ല സ്കൂളന്നും ഈ കാര്യം സംസാരിക്കില്ല അവള് പഠിത്തത്തിന്റെ കാര്യം സംസാരിക്കാറുള്ളോ ജോലീന്റെയോ
അതെ വീട്ടന്ന് ആദ്യേ നമ്മളെന്താക്കിയ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ ജീവിക്കുന്നുതിനുള്ള റിഹേഴ്സല് വീട്ടന്നിങ്ങനെ അത് തരികയായിരുന്നു ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടി എല്ലാ വരോട് ഇങ്ങനെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് നമ്മളത് അത് കേൾക്കേണ്ടിയിരുന്നുന്ന് ഇപ്പൊ തോന്നുന്നു നമ്മള് ഭയങ്കര അനുസരണുള്ള കുട്ടി കുട്ടികളായിട്ട് അത് കേട്ടയ്ന് ഇപ്പൊ അത് അതുപോലെ തന്നെ ജീവിക്കുന്ന എല്ലാത്തൊരു ഇപ്പോ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ എന്റെ കുട്ടിയ ഒരു പിന്നെ സുഹൃത്തിന്റെ നിശ്ചയം ഉണ്ടായിരുന്നുന്ന് അവളെ അവൾക്ക് വീട്ടിൽന്ന് പറഞ്ഞാല ഭയങ്കര കർശനായിരുന്നു അവളുടെ ഉപ്പി ഉമ്മയൊക്കെ ഞങ്ങൾ പറയരുന്നു ഞങ്ങൾ പഠിക്കും ഞങ്ങളെ വേഗം ഒന്നും കല്യാണം കഴിച്ചു വിടില്ല ഞങ്ങൾ കുറേ പഠിക്കുന്നു പക്ഷെ അവള് പറയുന്നു എന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ എന്നെ പ്ലസ് ടു കഴിഞ്ഞൽ കല്യാണമായിരിക്കും അങ്ങനെ പറഞ്ഞിട്ട് അവക്ക് പേടിയായിരുന്നു പക്ഷെ അവള് എങ്ങനെയാണൊന്നും അറിയില്ല അവള് ഒരു ധൈര്യ സംഭരിച്ച് പ്ലസ് പഠിച്ചു കഴിഞ്ഞപ്പോ അവള് വാശി പിടിച്ചു ഏഹ് എനിക്ക് അവൾക്ക് ഡിഗ്രിക്ക് മാർക്ക് കുറവായപ്പോ മാ എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ടാണ് ഫീസ് കൊടുത്ത അവള ഡിഗ്രി ഇങ്ങനെ പൂർത്തിയാക്കിയത് പിന്നെ അവള് അവളുടെ ഒറ്റൊരു വാശി പുറത്താണ് നമ്മള് അവക്ക് ജോലി ആക്കിയത്
അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് അവൾക്കൊരു ജോലി ആയല്ലോ
ആഹ് അതെ ജോലിയായല്ലോ അങ്ങനെ ജോലി ആഹ് കേൾക്കുന്നുണ്ട് ആഹ് ജോലിയായി ഇപ്പൊ ആഹ് അതെ അവള് ജോലിയാക്കി അവൾക്ക് ഇഷ്ടുള്ള സമയം വന്നപ്പോ അവള് കല്യാണം വേണം പ്പ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കല്യാണം കഴിഞ്ഞു അവളടെ മാത്രമേ ഇരുന്നുള്ളൂ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പിന്നെ ഇത് അവളുടെ ഉണ്ടോ ഉണ്ടോ അപ്പോഴാണ് ഇവള് ഈ കാര്യം പറയുന്നത് ഞങ്ങളോടൊക്കെ അപ്പൊ ഞങ്ങള് എന്താ പറയാ എല്ലാർക്കും സന്തോഷമായി കാരണം അവ അവളുടെ സമയായി അവള് കല്യാ റെഡി ആയി എന്നുള്ളപ്പോ അവള് കല്യാണത്തിന് നിന്നു
പക്ഷെ ഇപ്പം ആലോചിക്കുന്ന അങ്ങനെയൊക്കെ മതിയായിരുന്നു കാരണം അത്ര നമുക്ക് പതിനെട്ട് വയസ്സ് ഒക്കെ പറഞ്ഞാ വളരെ ചെറിയ പ്രായമാണ് ആ പ്രായത്തിലൊന്നും കല്യാണം വെച്ചിട്ട് ഒരു കാര്യമില്ലാന്ന് ഇപ്പഴാ മനസ്സിലാവുന്നേ അപ്പൊ ഞാന് എനിക്കറിയുന്നവരടൊക്കെ പറയാറുണ്ട് അധികം മേം കല്യാണം കഴിക്കേണ്ട ഇരുപത് ഇരുപത്തിനാല് വയസ്സൊക്കെ ആക
ആഹ് ഇവിട ഇവിടന്ന് ഉമ്മയൊക്കെ ചെറിയന്റെ പിന്നെ കസിൻസിനൊക്കെ ഇങ്ങനെ പറയും ആഹ് അത്ര സമയം കഴിയണ്ട അപ്പൊ ഞാൻ പറയും എന്തിനാ ഇത്ര തിരക്കിട്ടിട്ട് ഒരു കാര്യവും ഇല്ല നമ്മള് വിവാഹംന്ന് പറയുന്നത് ഞമ്മളുടെ ജീവിതത്തിന് എന്താ ചെറിയൊരു ഭാഗം മാത്ര അല്ലാണ്ട് ഞമ്മളെ ഇത് ഇന്ന വയസ്സിൽ ചെയ്യണംന്നൊന്നും ഒരു നിർബന്ധള്ള കാര്യല്ല അപ്പൊ അത് ഞാൻ എല്ലാരോടും പറഞ്ഞ് കൊടുക്കും അപ്പ എന്നെ എല്ലാരും ചീത്ത ഇഞ്ഞി എന്താ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുന്നേ ഞാൻ പറയും ഞാൻ പറയും കാരണം വേഗം നമ്മൾ ചെയ് ചെയ്ത തെറ്റ് പോലെ എന്ത് ചെയ്യണ്ട അവര് ചെയ്യണ്ടാന്ന്ള്ള വിചാരിക്കും ഞാന് പറഞ്ഞൊട്ക്കും നിങ്ങളെ സമയം ആവുമ്പൊ നിങ്ങള് ഓക്കെ പറയാ
അതെ വിവാഹ ഇല്ലാതെ ജീവിക്കാൻ പറ്റാതൊന്നും ഇല്ലല്ലോ
അതെ അങ്ങനിം ഇണ്ടല്ലോ എന്നാ നമുക്ക് കോൾ അവസാനിപ്പിക്കല്ലേ
ആഹ്
ശരിയെന്നാ